ഹലോ എന്താ കാട്ടണേ എന്നു വച്ചു കഴിഞ്ഞാലേ ലോഷന് എടുത്ത് കൊടു കോടി ലോഷൻ എടു ങ്ങാട്ട കൈകൂട ഒക്കെ തേക്കുന്നത് കേട്ട അത് മുഖത്താ തേക്കുന്നത് നമ്മുടെ മുഖത്തല്ല കാലുമേല തേക്ക് പറയും
ആഹ് ഓനെ പഠിപ്പികാണോ അപ്പൊ അതെ ആഹ് എന്താ പണി
എന്താ ഒക്കെ കഴിഞ്ഞുന്ന് നേരത്തെ കഴിഞ്ഞു
ആ ഞാനും അതേന്ന് നേരത്തേ കഴിഞ്ഞു
ഉ ഇ ഓനൊരു പത്തര വരെ ഉറങ്ങി അപ്പോ കയ്ച്ചിലായി പിന്നെ വന്നച്ചിട്ട് ഫുഡ്‌കൊ കൊടുത്ത് ഞങ്ങള രണ്ടാടെ കുളിയും കഴിഞ്ഞു
ആ അതല്ലേ കൊറച്ചു നേരം ഉറങ്ങി കഴിഞ്ഞാ പെട്ടന്ന് പണി കഴിയും
ആ ഇതു വരെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂലേ
ആഹ് ശരിയാ പിന്നെ എന്താണെന്ന് മഴ ഉണ്ടോ അവിടെ
ഇല്ല ഇങ്ങന ചാറിട്ടോ നല്ല വെയിലാണ് അതിന്റെ ഇടക്ക് ചെറിയതായിട്ട് ഇ ങ്ങനെ ചാറ്റൽ മഴയാ അത്ര തന്നെ ഉള്ളു
അതെ ഇവിടെ ഇപ്പൊ ഭയങ്കര മൂടൽ ഇതൊരു വെയിലുണ്ട് വെയിലുണ്ട് വെയിലുണ്ടായിരുന്നു ഇപ്പൊ വെയിലില്ല അപ്പൊ മൂടി കെട്ടി ഇങ്ങനെ വരുന്നുണ്ട്
ആഹ എന്താലേ മഴക്കാല തോന്നുന്നനെ ഇല്ല
ആ പക്ഷെ ഭയങ്കര ചൂടാണ്
ആ സത്യാണ് നല്ലചു ചൂടും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മഴ പെയ്തിട്ട് തോന്നില്ല ഇപ്പൊ രണ്ടു ദിവസം നല്ല മഴ ഒക്കെ ഉണ്ടായിരുന്നു ആ തല ദിവസം ഒ ക്കെ കേട്ടോ പിന്നെ ഇന്നലെ ഒരു ദിവസം മഴ കിട്ടാഞ്ഞിട്ട് തന്നെ വൈകുന്നേരം ആയപ്പഴേക്കും ചെടികളൊക്കെ വാടി
ഓ അതെല്ലേ ഞാൻ ഇന്നലെ എന്റെ ഹസ് ഹസ്ബന്റിനോട് പറയുവാരുന്നു മിനിഞ്ഞാന്ന് സ്റ്റാറ്റസ് ഇട്ടപ്പളെ എന്താ പറയാ ഈ മിഞ്ഞാണോ അതിന്റെതലേന്നോ എന്തോ കലാത്തിയന്റെ ആ സ്റ്റാറ്റസ് ഇട്ടിയിരുന്നല്ലോ ഞാൻ ഞാനിങ്ങനെ എന്റെ ഹസ്ബൻനോട് ഇങ്ങെനെ നിന്റെ വിശേഷങ്ങൾ പറഞ്ഞു
ആഹ്
എനിക്ക് ഭയങ്കര പ്രാന്താണല്ലോ ചെടിനോട് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല രസുണ്ട് കാണാൻ പറഞ്ഞു സ്റ്റാറ്റസ് കണ്ടപ്പോൾ പിന്നെ അനക് റിപ്ലേ ഒന്നും തന്നില്ല പക്ഷെ ഞാൻ ഹസ്ബൻനോട് പറഞ്ഞിരുന്നു നല്ല ഭംഗിയുണ്ട് ട്ടോ
നമ്മളെന്താറയാ ചെയ്ത് ആ ചെയ് കഴിഞ്ഞ ഒക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷെ നമ്മുക്ക് ചെയ്യാൻ ഉള്ളമടി ഉണ്ടാകാം
ആ് അതെ ഭയങ്കര അല്ല നല്ലോ ഈ നല്ലോ എഫേർട്ട്
സത്യാണ് എനക്ക് അതും ഒരു പ്രാന്തമായി
ഉം ഇനി മക്കളെ നോക്കണേക്കാൾ കൂതൽ ചെടികൾെ നോക്ക
സത്യാണ് ഞാൻ മോനെ അങ്ങനെ പൂ പറിക്കാനൊക്കെെ പോകുമ്പോ ഞാൻ പറയാ അന്നേ നോക്കണേക്കാട്ടിലും നോക്കും ഞാൻയിനി ഇങ്ങോട്ട് പോര് വഴിച്ചോണ്ടു
ആ് ശരി പക്ഷെ അത് നമുക്ക് അല് റിസൾട്ട് കാണാനും ഇണ്ട്. നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോ എന്തോ ഒരു ല്ലെ ഒരു പോസിറ്റീവ്
പോസിറ്റീവ് എനർജി എടി സത്യം പറഞ്ഞാലേ നക്ക് സാധാരണ ഞങ്ങള് തറവാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ കാക്കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ആയിുന്ന കേട്ടോ നമക്ക് ഒന്നും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കയല്ലേ അപ്പൊ നമ്മളിങ്ങനെ ങ്ങനെ ഓരോന്ന് വെറുെ അങ്ങനെടൈ് കളയും ചെയ്യും നമ്മെ മനസ് അസ്വസ്ഥതായിരിക്കുവല്ലോ നമുക്ക് അങ്ങനെ വരുമ്പോ അപ്പൊ ഫുൾ ടൈംന്റെ പിറകെ ആയതോണ്ട് വേറരു ചിന്തിയില്ല
ശരിയാ സത്യം പറഞ്ഞാൽ അത് കാണുമ്പോ നമുക്ക് ഭയങ്കര മെന്റലി നമുക്ക് ഭയങ്കര ഒരു പീസ് ഫുൾ ആാണ് ഏ ഭയങ്കരമായിട്ട് നമ്മള് റിലാക്സ്ഡ് ആകും അതിങ്ങനെ കണ്ട് ല്ലേ
ആഹ് ഇപ്പൊ അതന്നെ അപ്പുറത്തെ വീട്ടത്തോട് പറയത് ഈ ഇങ്ങനെ വാക്കൂട്ണ്ടപ്പോ എനിക്കു അത് വരാൻ തുടങ്ങിക്കണുട്ടോ
ആ ശരി ഓരെങ്ങനെയണ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണോ ആഹ ശെരി അല്ലാ അതൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടേ അങ്ങനെ ഹസ്ബൻഡറിന് ഫോട്ടോക്കെ അയച്ചു കൊടുത്തപ്പോ ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ കാണൂല്ലേ
ക്യാമറ വച്ചിട്ടുള്ളേ നാല്
ആഹ ആഹ് അപ്പൊ ആള് ക ആ കാള് കണ്ടപ്പോ എന്താ പറഞ്ഞു
കാണതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ആളെയൊക്കന്ന ഇറങ്ങൂരാന്ന് തന്നെ ഉള്ളു.
ആഹ അതൊരു പായ്ചലവ ആണന്ന് പറഞ്ഞിട്ട്
ആ പ ചിലവാണ്ണെച്ചല് ഇപ്പ അല്ലാത്തവ ഇഷ്ടം പോലെ ചെലവുകള് അത് കൂടെ ഒരെ കൊൊണ്ട് താങ്ങിയ കഴീല്ല അപ്പൊ നമ്മളെ കൊൊണ്ട് കയ്യി നമുക്ക് നമുക്ക്ൊരു എണിങ്സ് കിട്ടുമ്പോ അതിന് നമ്മുടെ ഇ്ടങ്ങള നമ്മൾ പ്രാധാന്യം കൊടുക്കുക
ആ അതെ നമ്മള നമ്മളെ നമ്മക്ക് ഇതൊക്കെ നമ്മള ആഗ്രഹങ്ങളാണ് അപ്പൊ ആഗ്രഹങ്ങളും വേണല്ലോ
ആ ഉ ഞാനിപ്പോ മീഷോന്ന് ഇതേപോലെ ഇനി രണ്ട് പ്ലാൻ ഹോൾഡേഴ്‌സ് കുറച്ച് ഹൈറ്റിലള്ള ഉണ്ടല്ലോ അങ്ങനെ സംതിങ്ങിന്റെത് വരത് ഇങ്ങനെ ഒരു ഇന്നെ ഇരുമ്പിന്റെ കാലം ആ ഗോൾഡൻർ നാല് വൈറ്റ് പോട്ടയില്
ഒരു ചെറിയ ഒരു കമ്പി കൂടാരം പോലെ ജസ്റ്റ് ഇങ്ങനെ കമ്പ കൂടാരല്ല ഒരു
അതിൽ രണ്ടെണ്ണം വരേണ്ട ഒരു ചെറുതും ഒരു വലുതും
അതി ഗ്രീ ആഹ ആ ചെറുതും കൊറച്ച ഹൈറ്റ്ള്ളതും
ആ അതന്നെ അത് ഞാൻ ഓർഡർ ചെടി റെഡിയ ആാക്കി സെ സെറ്റാക്കി വെച്ചിക്കണ ഇവിടെ ഞൻ സാധനം വന്നിട്ട് വേണോ അതില് ഞാൻ മറ്റേ ഒരു ചേമ്പിന്റെ ഉണ്ട് പച്ചല ആയിട്ട്
യിക്കയാണ് അത്യാവശ്യം ഉയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് എനിക്ക് എന്റെ അതിയായ ആഗ്രഹമാണ് എന്റെ മകനെ എങ്ങനെ അതിനോട് പ്രതികരിക്കുംന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂല പിടിച്ചിട്ട് കുല വരച്ചിട്ടുവാണെങ്കിൽ ഞാനത്പ്പെും മേലെ
ഇല്ലല്ല അത് രണ്ട് ദിവസൊക്കെ ജസ്റ്റ്ങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ മതി ചിലപ്പോ അതിങ്ങനെ ഗ്രാജുലി പിന്നോ അവൻ ശെരിയായ്ക്കോളും ക്ളും ഫസ്റ്റ് രണ്ട് ദിവസമക്കെ ഇങ്ങനെ തടുത്തത്ത് വെച്ചാൽ പിന്നെ ശരിയയിക്കോളും പറയാം ആഹാ രണ്ടു ദിവസം നമ്മള് നോക്കേണ്ടി വരും
അനെ പറഗോളന്റെ സൈഡില് അപ്പേ പിന്നെ പറണ്ട് ഉള്ളിൽകൂടെ ഞാൻ പുറത്തത്തെ വ്യൂ എടുത്തിക്കണത് ഉള്ളന്ന് ഇന്റെ നോക്കി കഴിഞ്ഞൽണത് മുറ്റത്ത് അതിന്റെ അതിനോട് ചുമരണ്ട് അവിടെങ്ങനെ വെക്കണംന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാനത് ഓർഡർ ചെയ്തിട്ടുന്നത് നമുക്കൊരു പ്ലാൻ ണ്ടാവല്ലോ അതേപ എനക്ക്‌ ഒരു ചൈനഡോട്ട് വടണം കൊറ ഹൈറ്റ് ഉള്ളത് ഇനിയിപ്പോ കോണി ഞങ്ങളത് റൗണ്ട് കോണിയാണ് സൈഡില് കുറച്ച് ഒരു
സ്പേസ് ഉണ്ടോ ആ അപ്പൊ അവിടെ
കുറച്ച് ഹൈറ്റില്ലത് വെക്കണം ചെടി അപ്പൊ ചൈന നല്ല അത്യാവശ്യംംട്ടുള്ളതാണ് ഞങ്ങളുടെ മുകളിൽ ഗ്ലാസ് ആണ് സൈഡിലും ഒക്കെ ഗ്ലാസ് ആണ് അതുകൊണ്ട് നല്ല വെളിച്ച അപ്പ വെച്ച കഴിഞ്ഞാലും അതിനുള്ള ക്കെ അവിട്ന്ന് തന്നെ കിട്ടും
ആഹ അത് ശരി ഞാനും ഈ മറ്റേ ഈ പറഞ്ഞ്ല പ്ലോട്ട് ഛേ ഉണ്ടല്ലോ അത് ഞാനും കുറേ ദിവസമായി ഞാനിങ്ങനെ നോക്കി വച്ചിട്ടുണ്ട് ഞാാന് കുറെേ എടുക്കണം എടുക്കണംന്ന് വിച ട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഞ ഞാൻ നാളെ സ്റ്റാൻഡി മിററ ഒക്കെ പോയി നോക്കി ക്കിട്ടോ ന്ന ആ അത് പോയി നോക്കി പക്ഷെ അവിടെ ഗോൾഡൻ ഉണ്ടായിരുന്നില്ല അവിടെ ബ്ലാക്ക് ഉണ്ടായിരുന്ന എനിക്ക് ഗോൾഡൻ വേണം
നോട് ചേരുമ്പോ
ആഹ് വൈറ്റിനോട് ചേരുമ്പോ പിന്നെ ഞാനിത് സോഫന്റെ കോർണറൽ സോഫന്റെ സൈഡിലായിട്ട് ഇങ്ങനെ അ അപ്പ അതിന്റെ സൈഡിൽ വെക്കാനാണ് ഞൻ ഈ സാധനം ഈ പോട്സ് ണ്ടല്ലോ അവിടെ കാർപ്പറ്റ ഒക്കെ ഇട്ടിട്ട് ഈ പോട്സില് എന്തെങ്കിലും ചെടികൾ വെക്കാം അങ്ങനെ വിചാരിച്ചിട്ട്
ആഹ
അങ്ങനെ ഞാനും പക്ഷെ അവിടെ ഗോൾഡൻ ഇല്ലാത്തോണ്ടേ പക്ഷെ അതിന് വലിയ റേറ്റ് ഒന്നുംല്ലട്ടെടാ അതിന് അയിന് ആ ആയിരത്തി അർ ആഹ് അത് ശരിയാ പേടിയ ട്ടോ മക്കളാവുമ്പോ ചെലപ്പോ തലയിലൂടെ ഇട്ടാലേ ആ പക്ഷെ നമുക്ക് ഇങ്ങനത്തെ അങ്ങനത്തെക്കെ ആസ്തറ്റിക് ആയിട്ടുള്ളത് അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ വീട്ടുത്ത സമയത്ത് നമ്മൾ കുറെ കുറേ മുന്നേ വീട് വെച്ചതല്ലേ അപ്പൾ എന്താ പറയാ പിന്നെ അ ഡബിൾ സൈഡ് ഒരു ക്ലോക്ക്ല്ലേ ആ ആ ഹാങ് ചെയ്ത് വെക്കണ അപ്പൊ ഇവിടെ മറ്റേ അന്നൊക്കെ മറ്റ എന്താ പറയയാ ഡിജിറ്റ ക്ലോക്ക് ആണല്ലോണ്ടണ്ട്
എനിക്കതൊരു ഗിഫ്റ്റ് കിട്ടിയത ഒരാൾടെ ക്ലോക്കെ തന്നിരിക്കണന്നത് പക്ഷെ അതൊക്കെ തന്ന പക്ഷെ അതന്നെ അങ്ങോട്ട് വെച്ചു
അതെ ഡ ഡിജിറ്റൽ ക്ലോക്ക ഇവിടെ ഇല്ലേ അപ്പൊ എനിക്കത് അങ്ങനെയല്ല അത് ഇത് പറഞ്ഞ പോലെ ഗിഫ്റ്റ് കിട്ടിയ തന്നെയ പക്ഷെ നമു അത് അത് അന്ന് നമുക്കത് അത്രയും നല്ല സാധനമാണ് അത്ര ഇപ്പോഴും നല്ലതാണ് പക്ഷെ അന്ന് നമുക്ക് അതത്ര മോഡലും കാര്യങ്ങളൊക്കെ അന്ന്ണ്ട് പക്ഷെ ഇപ്പോ നമ്മുക്കത് നോക്കുമ്പോ ഇ ഈ ഈ ഡബിൾ സൈഡ് ക്ലോക്ക ആണല്ലോ ലോക് പോലൊരു അങ്ങനെ അ ഒരു വിന്റെജ് ലുക്ക്‌ നെ ക്കെ അങ്ങനെയൊക്കെ പറീലെ ആ അപ്പൊ ഇൻക്യാത്
താട്ടായിക്കത് പിന്നെ അതേപോലെ തന്നെ പിന്നെ മീ ഷോലെക്കെണ്ടത്
ആ അറുന്നൂറ്റി എഴുന്നൂറ്റി ആ സംതിങ് അങ്ങനെയൊക്കെ ഉള്ളൂ ആ ഞാ എന്നിട്ട്ത് ഓഡർ ചെയ്യാ അപ്പൊ ഇനിക്ക് മിറർ വന്നിട്ട് വേണം അതങ്ങട്ട് സെറ്റ് ചെയ്യാന് കാർപ്പറ്റ ഒക്കെ വാങ്ങിട്ട് പിന്നെ ഇതിനെ മറ്റേ ടീ പോയില്ല അപ്പം ഞാൻ ടീ പോയി എന്താ പറയുക ടീ പോയി സത്യംഞ്ഞാൽ വെക്കാനൻ ഒരു കൺഞ്സ്റ്റഡ്കും ടീ പോയി വെ
തന്നെ ഇന്നെ ടീ പോയി സോഫക്ക് മാച്ച ആയിട്ട് തന്നെ ഒരു ചെയ്തു പക്ഷെ അത് മൊ ഡല സാധാ നമ്മളെ ഗ്ലാസ് ഇട്ട് മോട ക്ലാസ് ഇട്ട് വെച്ച് കഴിഞ്ഞാല് ആ സോഫ ന്റെ സെയിംട്ടന്നെ പിന്നെ മോ ബ്ലാക്ക് ഗ്ലാസ് ആട്ട്ന്നിരുന്നില്ലേ ആദ്യ ഒരു മോഡല് ആ മോഡല
അതെ ഓ ഇപ്പൊ എന്താ പറയാ ഇവിടെ എന്താ പറയാ നമ്മള ഇങ്ങനെ കോർണർ ആയിട്ടില്ലേ സോഫ് ഇരി ക്ക്ണ അത് ഇങ്ങനെ പോണ വൈക്കൽ നമ്മള് ലിവിങ്‌ സ്പ ആയിട്ടാണ് ചെറിയ സ്പ ആയിട്ട് ട്ടാണ് അപ്പം നമ്മളിങ്ങനെ അത് അവിടെയും കാർപ്പറ്റു ന്തൊക്കെ വിരിച്ചതാകുമ്പോൾ അത് നേരെ കയറി വരുന്ന ഒരു സ്ഥലമല്ലേ അപ്പോൾ ആൾ അടെ ടി പോയി വേണ്ട അതിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവല്ലോ നമ്മ ആ ഒരു തുനുള്ള പരിപ്പസിനുള്ള സാധനം അപ്പം ക്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ സൈഡിൽ ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ
ആഹ്
അതുണ്ട് പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു ഇനിക്ക ഇതിൽ കാണാണ സാധന ല്ലേ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയ ചെറിയൊരു കുട്ടി ടേബിളും അതിൻ്റെ ഉള്ളരു കഷ്ണം അതിൻ്റെ ഉള്ളിൽക്ക് കേറ്റ ണെ
ആ വൈറ്റ് പല കളറിലും ഉണ്ട് വൈറ്റ് ആണ് ഒന്നും കൂടെ ബെ ഭംഗി അപ്പൊ അതും വാങ്ങണം അതിനൊക്കെ റേറ്റ് കുറവ് ആയിരത്തി എഴുന്നൂറക്കെ ഉള്ളൂ
അതേപോലെ ഉണ്ട് അതേപോലെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഒരു വൈറ്റ് പിന്നെ ടേബിളും ഐക്കുള്ള ചെയറുകളും ഇരുമ്പിന്റെ
ആ കുഞ്ഞിട്ട ഒരു മറ്റേ ഒരു ഒരു ഇതുപോലെ പ്രിൻസസിന്റെറെ ഒക്കെ പോലെയുള്ള ഒരു വളഞ്ഞിട്ട് ണോ ആ ആ അതി എണ്ണൂറ്റി സംതിങ്‌ അങ്ങനെ
അല്ല മൂവായിരത്തി സംതിങ് ഉണ്ട് ഞാൻ നോക്കീട്ട്
ആ ശരി ഇന് എണ്ണൂറ്റി
ഇത് ഇരിക്കാൻ പറ്റുന്നതാണ് നമുക്ക് പുറത്ത് ഇങ്ങനെ ചായടിക്കാനൊക്കെ ഇരിക്കാൻ പറ്റണേ
അതെ അതുപോലത്തെ സാധനം തന്നെ ഞാനും പറയണ ഫ്ലിപ്കാർട്ടിൽ അത് നി ഓഫ ആ ഓക്കേടാ ഓക്കടാ